കേൾക്കാവോ
ആ കേൾക്കാം നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ
ആ ഉണ്ട് കേൾക്ക്ന്ന്ണ്ട്
സുഖമാണോ
ആ സുഖമാണ് അവിടെ സുഖമാണോ
സുഖാണ് അവിടെ എന്തൊക്കെണ്ട് വിശേഷം
നല്ല വിശേഷം മഴയായിരുന്നു മഴ തോർന്നു ഇപ്പൊ കൊഴപ്പൂല്ല അവടെ മഴയൊക്കെ ണ്ടോ
ആ താ ഇപ്പഴ് മഴ പെയ്തൊണ്ടിരിക്ക്യാണ് ഇന്നെൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഒന്ന് പൊറത്ത് പോയി ആ ഇപ്പ വന്ന് കേറിയതേ ഒള്ളു
ഞങ്ങക്ക് മൂന്ന് മണി വരെ മഴയായിര് അത് കഴിഞ്ഞ് കൊഴപ്പൂല്ല
നമുക്ക് ഇപ്പോഴാണ് കൊറച്ച് മുമ്പാണ് തൊടങ്ങിയ ആറര മണിയോടെ തൊടങ്ങിയാണ് മഴ
അതെ
ആ ആ പിന്നെ ഇന്നെന്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു നമ്മള് പുൊറത്ത പോയിട്ട് എപ്പോഴ വന്ന് ആ ഇന്ന് അതെ പുറത്ത്ു പോയി രാവിലെ പുറത്തു പോയിട്ട് ഇപ്പൊ വന്ന് കേയറിയതേ ഒന്ന് പൺ മുടില്ല പോയായിരുന്നു
പെൺമുടി ആഹ് ആഹ
അതെ നല്ല മഞ്ഞും നല്ല ക്ലൈമറ്റ് അവിടെ നല്ല മഴ മൊത്തവും നാലു മഴ ആഹ വാലെതാ ആ മക്കളും മൂന്ന്ു പേരുണ്ട് ആഹ ഏഴിൽ പഠിക്കുന്നു ഒരാള് ഒന്നില് പഠിക്കുന്നു ഒരാളിപ്പം രണ്ടര വയസ്സായതേ ഉള്ളു
അതെ ആഹ
എടാ മക്കള എത്ര
ആ ഇവിടെ രണ്ടു പേര് ഒരാള് രണ്ടിൽ പഠിക്കുന്നു ഒരാള് പ്ര കെ ജി
ഓക്കെ അസ്ബന്റ് എന്തായിരുന്നു
ഹസ്ബൻഡ് ഇവിടെ നാട്ടിലുണ്ട് തഴിയുടെ ബിസിനസ്സ ഒക്കെ ആയിട്ട്
ഓക്കെ ഓക്കെ എന്റെ ഹസ്ബൻഡ ഇവിടെ ഉണ്ട് ആ ഇവിടെ ഉണ്ട് ആ പിന്നെ ബേക്കറിയിലെ ഷെഫ് ആാണ് സ്നാക്സ് ഒക്കെ ചെയ്യുന്നതില്ലേ
ആഹ ആഹ്
അങ്ങനെ അപ്പൊ ഇന്ന് നമ്മള് പുറത്തു പോയായിരുന്നു ഇ നാളെ തൊട്ട് ജോലക്ക്ിന പോണം
അതെ അപ്പം സ്നാക്സ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടാക്കി തരൂലോ
ഓ സ്നാക്സ് ഒക്കെ ഇഷ്ടം ഉണ്ടാക്കിത്തരും ഫുഡ് ഉണ്ടാക്കാൻ അറിയാം എസ്പെഷ്യലി കുഴിമന്തി പൊറോട്ടയും ചിക്കനൊക്കെ ആഹ് സൂപ്പറായിട്ട് ഉണ്ടാക്കും
അവ് പിന്നെ പൊറത്തോയി കഴിക്കേണ്ട ആവശ്യം ഇല്ല അ
അതെ ഓ വീട്ടിലെപ്പഴും സാധനങ്ങള് വാങ്ങി വെച്ചിരിക്കുമ്പഴും സ്നാക്സ് ചെയ്ത് കൊടുക്കുന്നോണ്ട്- എല്ലാ സാധനവും ഒണ്ടാവും ഇപ്പൊ വിചാരിക്കുന്ന സമയം എന്തെങ്കിലും ചോദിച്ചാ ആ സമയം പോയി ചെയ്തു തരും
അതെ അല്ലേ ആഹ്
പിന്നെ രാത്രി കഴിക്കാനൊക്കെ എന്തുവാ
ഏ ഉച്ചക്കത്തെ ചോറ് തന്നെ ഞങ്ങക്ക് രാത്രിയില് പിന്നെ- ആഹ് അത്ത്ച്ചിക്ക് മാത്രം ഹസ്ബന്റിന്റെ അത്താക്ക് മാത്രം രാവിലത്തെ ഫുഡ് രാവിലത്തെ ച ചായേടെ എന്താ- എന്താണോ അത് വൈന്നേരം
ഓ അങ്ങനെ
മ് ചോറ് കഴിക്കത്തില്ല
ചോറ് രാത്രി കഴിക്കത്തില്ല
അതെ ഞങ്ങക്ക് ചോറല്ല അല്ല എനിക്കിട്ടോ ഞങ്ങക്കല്ല എനിക്ക് ചോറ്- അല്ലാണ്ട് എന്തെങ്കിലും കഴിച്ചിട്ട് കെടന്നാ എനിക്ക് ഭയങ്കര വെശപ്പാ
മ്
അതങ്ങനെ ശീലവായത്കൊണ്ടാന്ന് തോ
ആഹ് ഇവിടെ പിന്നെ ഉച്ചയ്ക്ക് ഒരു നേരം ചോറാണ് രാവിലെയും കാപ്പി രാത്രിയും കാപ്പി അങ്ങനെയാണ്
ആഹ് ആഹ് എവടെ എന്നാ ഹസ്ബന്റിന്റെ ഉമ്മായും ഉപ്പയൊക്കെണ്ടോ കൂടെ
അത് അവര് വീട്ടിലുണ്ട് ഇവിടെ ഹസ്ബന്റ് എന്റെ കൂടെ എന്റെ വീട്ടിലാണ്. കാരണം ആഹ് നമ്മളിവിടെ കല്യാണം കഴിച്ച് എന്റെ വീട്ടിലാണ് ഹസ്ബന്റിനെ കൊണ്ട് വരുന്നത്.
ആഹ് ആഹ് ആഹ്
ലാ ആ അവിടെ എല്ലാം അങ്ങനെയാ അവിടെ ഹസ്ബന്റിന്റെ വീട്ടിലാണോ നിങ്ങള് പോകുന്നത്. ആ പക്ഷെ നമ്മൾക്ക് അങ്ങനെ അല്ല ഞങ്ങള് കല്യാണം കഴിച്ച ഹസ്ബന്റ് എന്റെ വീട്ടിലോട്ടാണ് വരുന്നത്.
ആഹ് അത് നല്ല ആട്ടോ
ആഹ് ആഹ് അങ്ങനെപിന്നെ നമ്മള് ആഴ്ചയില് ഒരു ദിവസം നമ്മള് ഹസ്ബന്റിന്റെ വീട്ടീപോവും അത് രാവിലെ ഒരു പത്ത് മണിക്ക് പോയാ ഒരു രാത്രി എട്ട് മണിക്കുള്ളിൽ നമ്മൾ തിരിച്ചെന്റെ വീടീവെരും.
ആഹ് ആഹ്
ആണെങ്കിൽ രണ്ട് മൂന്നൂസം അവിടെ തങ്ങേണ്ടി വരല് കല്യാണമോ അല്ലെങ്കിൽ മരിച്ച ആരെങ്കിലും മരിച്ചതായിട്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ രണ്ട് മൂന്നൂസം അവിടെ തങ്ങേണ്ടി വരും. അല്ലാതെ നമ്മള് ചുമ്മ ജ സ്റ്റോന്ന് മാമാനേയും മാമിയേയും കാണാൻ വേണ്ടി രാവിലെ പോയിട്ട് ഹസ്ബന്റിന്റെ ഉമ്മയാണ് മാമായും മാമിന്ന് പറയുന്നത് അ
ആഹ് അങ്ങനെയാണോ അവടെ പറയണത് ആഹ് ആഹ് ഉമ്മിച്ചി ബാപ്പച്ചി അല്ലെങ്കി കത്തിച്ച അമ്മച്ചി
അങ്ങനെ ഇവിടെ മാമാ മാമീന്നാ വിളിക്ക പിന്നെ സ്നേഹം കൂടുമ്പോ ഉമ്മാന്നും വാപ്പാന്നും വിളിക്കും പക്ഷെ ഞാൻ ഇതുവരെ അങ്ങനെ വിളിച്ചിട്ടില്ല ഞാൻ ഉമ്മിച്ചയേ വാപ്പിച്ചേ തന്നെ അങ്ങനെ വിളിച്ചിട്ടുള്ളൂ ഹസ്ബൻഡിന്റെ ഉമ്മയെ മാമ മാമി ഇങ്ങനെയാണ് വിളിക്കുന്നത് മോൻമ്മാരുണ്ട് രണ്ട്- പേര് അവരെ മതിനി എന്ന് വിളിക്കും നിങ്ങൾ അവിടെ എന്തോന്ന് വിളി-
ആഹ് ഇവിടെ നാത്തൂന്മാരെ എ ഏ എന്റെ- ആയതൊണ്ട് പേരാ ഞാൻ വിളിക്കുന്നത് പിന്നെ- ബെൻഡിന്റ ചേട്ടന്റെ വൈഫിനെ മതിനി ന്ന് വിളിക്കും
ആ പറഞ്ഞോ ആ എന്താ പറഞ്ഞാ കേ-
ഹസ്ബന്റിന്റെ ചേട്ടന്റെ വൈഫ് ഫിനെ മതിനിന്ന് വിളിക്കും നാത്തൂൻ എന്റെ ഇളയതായ- അതുകൊണ്ട് പേരാ വിളിക്കുന്നത്
ഓ അങ്ങനെ എന്റെ നാക്കൂന്മാർ രണ്ടുപേരും എനിക്ക് മൂത്തതാണ് എന്റെ ഹസ്ബൻഡിനെ ഇലെറ്റിയത് പക്ഷെ എന്നാലും ഞാൻ വിളിക്കും മതിന് ഞാൻ ഇഷ്ടം കുടുംബം താത്താന്ന് ഇളിക്കു നമ്മളുടെ സ്വന്തം താത്ത എന്ന് വെച്ചാ ആ ഒരു സഹോദരിനെ പോ പോലെ താത്ത താത്താന്ന് ഇളിക്കും അവര് എന്നെ ഇതുവരെയാ യിട്ട് മോളെന്നേ വിളിച്ചിട്ടുള്ളൂ ആ വേറെ അക്ഷരം മാറി ഹാജരാ പേരെന്നോ അങ്ങനെയ ഒന്നും വിളിച്ചിട്ടില്ല മോളെന്ന് രണ്ടുപേര് കാരണം അവരെ ഇളയതാണ് ഞാന് ആഹ ആഹ അങ്ങനെ നല്ല ഇളേതാണ് കുഞ്ഞാലി അവരെ കക്കാന് രണ്ട മൂത്ത സഹോദരന്മാരുണ്ട് അവടെ കല്യാണംമല്ലാം കഴിഞ്ഞ് മൂന്നാതാണ് ഇവർക്ക് നടന്നത് അവർ നാലാമത് അഞ്ചാമത്തെ അരീത്തിമാരാണ് എന്റെ ഒക്കെയാണ അവരെ കെ ത്തിച്ച കൊടുത്ത കാരണം അവരു വാടക വീടണം ഹസ്ബന്റിെനെ വാടക വീടാണ് ഹസ്ബന്റിന്റെ ഉമ്മാക്ക് എനിക്ക് സ്വന്തം വീട് സ്വന്തം സ്ഥലോം പിന്നെ അവരെ ്പ മൊത്തം കെട്ടിിച്ചി വാടക വിട്ട് ഇല്ല വീട്ടിലോട്ടാണ് നോക്കുന്ന പക്ഷെ ഉ നല്ല നല്ല സ്നേഹവും ഇതുള്ള ഭർത്താക്കന്മാരാണ് കിട്ടിയത് അവർക്ക് ഭർത്താക്കാന്മാർ പക്ഷേ എന്ത് സ്ഥലോ ഇല്ലാത്തോണ്ട് ഒരു കുറവ് പോലെയാണ് അവർ കാരണം സ്ഥ എത്ര സ്നേഹമുള്ള ഭർത്താക്കന്മാരാണെങ്കിലും ഒരു സ്വന്തം സ്ഥലം ഉണ്ടെങ്കില് കേറി കിടക്കാമായിരുന്നു അവര് വാടകക്കാണ് താമസിക്കുന്നത് അവന്റെ ഒരു സങ്കടം അവ ക്കുണ്ട്
ആ ഇൻഷാ അള്ളാഹ് അതൊക്കെ ഉണ്ടാവും
ഉം ശ്ശിയുണ്ടോ വീട്ടില്
എന്തോ
കൃഷി
കൃഷിയില്ല നമ്മക്ക് അൽ നമുക്ക് ആവശ്യത്തിനുള്ളതുണ്ട് കോവയ്ക്ക വെണ്ടയ്ക്ക വഴുതനങ്ങ
ഇല്ല അടുക്കളയിലത് അല്ലേ അടുക്കളത്തോട്ടം
പിന്നെ ഒന്ന് രണ്ട് ചേന ക ഒന്ന് രണ്ട് കാ കാ ച്ചില് ചേമ്പ് അങ്ങനൊള്ളത് നമ്മുക്ക് ആവശ്യത്തിനുള്ളതേ ഒള്ളൂ
ഓ അങ്ങനെ നമ്മളെവിടെ പിന്നെ ച് ചെടി പൂ പൂവിന്റെ ചെടികൾ മാത്രേ ഒള്ളൂ ആ ചെമ്പര്ത്തി റോസ് മുല്ല പച്ചി അങ്ങനെയൊക്കെ അല്ലാതെ പച്ചക്കറി ആയിട്ടൊന്നുല്ല അതിന്റെ സൗകര്യഒന്നും നമുക്ക് ഇവിടെ ഇല്ല നമ്മൾ ഓരോ ചെടിച്ചട്ടിയിലാണ് ചെടികളൊക്കെ വെച്ചിരിക്കുന്നത്
ആ ആഹ് എന്റെ അമ്മായിയമ്മ ചെടിയുടെ ആളാ എവിടെ കണ്ടാലും കൊണ്ടരും പക്ഷേ ഞാൻ അതിന്റെ പരിസർത്തീകൂടെ പോവൂല അതോ
ആ ഓക്കെ ഓക്കെ നല്ലതാണ് ചെടീനെയൊക്കെ സ്നേഹിക്കുന്നുന്നതും പരിപാലിക്കുന്നതുവേ പക്ഷേ നമ്മള ഇവിടെ സൗകര്യം ഇല്ലാത്തോണ്ടാണ് നമുക്ക് അങ്ങനെ പറ്റാത്തത് നമുക്ക് ഇഷ് ടാണ് ചെടികളെ പക്ഷേ പ പച്ചക്കറി വളർത്തുന്നതിന് താല്പര്യം ഇല്ല പൂച്ചെടികളുണ്ടല്ലോ പൂച്ചെടികള് എനിക്ക് ഒരുപാട് ഇഷ്ടാണ് പൂച്ചെടികളൊക്കെ ഒരുപാട് ഇഷ്ടാണ് സൂര്യകാന്തി ഉൺ ണ്ട് സൂര്യകാന്തി വരെ ഉണ്ട് അതെ അതെ മറ്റേ വല്ലിയ സൂര്യകാന്തിയല്ല ചെറിയ പൂ ചെറിയ പൂവായിട്ടൊരു സൂര്യകാന്തി ഉണ്ട് സൂര്യകാന്തില് നാലഞ്ച് ഐറ്റുണ്ട് ഇത് മറ്റേ മഞ്ഞ അല്ല റോസ് കളറ് സൂര്യകാന്തി അത് മറ്റേ ഇത് തത്തമ്മക്ക് കൊടുക്കൂലെ സീട് ആ സൺഫ്ലവർ സീഡ് അത് അവിടെ കൊഴിഞ്ഞു വീണി അവിടെ പിടിച്ച് നി നല്ല ഞാൻ വിത്തിട്ട് കൊടു പ്പിച്ചതല്ല സത്രമുണ്ട് വീട്ടില് ഒന്നുണ്ട് ഉം അത് സീഡ് വെച്ച കൊടുത്തപ്പൊഴേക്കും അത് കൊത്തിപ്പറക്കി അതി നാലഞ്ചെണ്ണം തറയിൽ കൂട്ടീന്ന് താഴെ പോയി അത് അവിടെ വീണ് പൊടിച്ചു വന്നതാണ് പിന്നെ പറിച്ച് കളഞ്ഞില്ല നോക്കിയ ഇപ്പോ സൂര്യകാന്തി ഏത് ചെടിയാണ് നോക്കാൻ വേണ്ടി രണ്ട് മൂന്ന് ദിവസം സാധ അത് പെട്ടെന്ന് വളർന്നക്കെയറും സൂര്യകാന്തിയേ അതിന്റെ മറ്റേ കാമ്പ് തന്നെ മറ്റേ നീണ്ട കമ്പ് സ്റ്റെമ്പ് സ്റ്റെംമ്പ് അത് നീണ്ടുന്ന അപ്പോഴേക്കും ഹസ്ബൻ്റ് പറഞ്ഞു പറിച്ച് കളയണ്ട ചിലപ്പൊ വേറേതെങ്കി ഫ്ലവർ ആയിരുന്നാലോന്ന് നോകിയപ്പ സൺ ഫ്ലവർ ആയിരുന്ന് അങ്ങനാ ആ നിക്കുന്ന് മൂന്നെണ്ണം മൂന്ന് നാല് നിക്കുന്ന് പിന്ന ബുക്ക് വായിക്കോ ബു ബുക്ക് റീഡിംഗ് ഇഷ്ടാണോ
ഞ ഈ ഫോണിനാത്ത് ഇഷ്ടം പോലെ ഉണ്ടല്ലോ
അത് ഫോണിന് അ ഇല്ല നിങ്ങള് അല്ലാതെ ബുക്കായിട്ട് വായി
അല്ലാതെ അല്ലാതെ നമ്മൾക്ക് ഈ പിന്നെ മാസത്തിലെ എല്ലാ മാസവും മറ്റേ ഖുറാന്റെ എക്സാം വരുന്നുണ്ട്
ഓ ഓ ഇഫ്ളാ
ആ ഹിഫ്ളല്ല മറ്റേ നമ്മള് അവിടുന്ന് കൊക്വസ്റ്റ്യൻ പേപ്പർ തരും നൂറെണ്ണം അതിനാത്തുണ്ട് അത് നമ്മള് തപ്സീറുകളില്ലേ
ആഹ്
തഫ്സീറുകള് വായിച്ച് ആൻസറ് ചെയ്യണം
അപ്പം അയിന് പ്രൈസ് എന്തെങ്കിലും ഉണ്ടോ ഗിഫ്റ്റ് പ്രൈസ് അപ്പം അല്ല ഈ മറ്റേ എക്സാം നടത്തുമ്പം എന്തെങ്കിലും കിട്ടുമല്ലോ ഗിഫ്റ്റ്
ട്രോഫി കിട്ടി ഒരു തവണ പതിനായിരം രൂപയുടെ ബുക്സ് കിട്ടി
അല്ലാെ ക്യാഷ്ായിട്ട് ട്രോഫി ആയിട്ട്ന്നും കിട്ടില്ല
ഇല്ല ആ ക്യാഷ ആയിട്ട് കൊടുക്കൂല അവരൊന്നെങ്കി ട്രോഫി അല്ലെങ്കിൽ മറ്റേ നമുക്ക് ഇസ്ലാമികപരമായിട്ടുള്ള ബുക്സുകളില്ലേ
ആഹ
എന്നാ വിളിക്കാ
ഓക്കേ എന്ന എന്നാ ശെരി എന്നാ